ഉം
ആഹ സുഖായിട്ടിരിക്കുന്നു
ആഹാ അതെയോ ആഹ് ആഹ ആഹ് ഇവിടെയും സുഖമായിട്ട് ഇരിക്കുന്നത് രാവിലെ ചെറിയ മഴ വെയിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പദേഹം ചെറിയ മഴിച്ചാറ്റില്
ആഹ ഇവിടെ വലിയ വെയിലൊന്നും ഇല്ല എന്നാലും മങ്ങിയ കൂട്ടാ വല്ിയ വെ ് നല്ല ചൂടുള്ള വെയിലൊന്നുംുമല്ല
ആഹഹാ കാ പീടിച്ചോ
ആ കാപ്പിയൊക്കെ കുടിച്ചു കുട്ടികളെ സ്കൂളിൽ വിട്ടു ജോലിയെല്ലാം ഒതുക്കുായിരുന്നു
ആണോ ആഹാ കുട്ടികൾക്ക് ചോറ് കൊണ്ടു പോോണോ
ചോറ് കൊണ്ട പോോണ്ട സ്കൂളിലുണ്ട് പിന്നെ ചേട്ടന് ഹസ്ബൻഡന് ചോറ് കൊണ്ടു പോകണം
ആഹോ എത്ര മക്കളാ
രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ എൽ കെ ജയിലും ഒരാൾ ഒന്നിലും പഠിക്കുന്നു ഉ പിന്നെ ഞങ്ങളുടെ അടുത്ത ഒരു അമ്മ അമ്പലത്തില്ൽ അമ്പലമണി ആയതുകൊണ്ട് രണ്ടു ദേവിമാരാ അന്നേരം ഇന്ന് അവിടെ ഉമ്മൂണൊക്കെുണ്ട് ഉച്ചക്ക് പിന്നെ ആ ഒരു പതിനൊന്ന് മണിയ പോണം അവിടെ അമ്പലത്തിലെ പ്രതിഷ്ഠ അതായത് ദേവിമാരെ ക്ഷെ അവിടെ വേറൊരു ഭാഗത്തോട്ട് മാറ്റുന്ന ആ മാറ്റുന്ന അമ്പലം പണിയാൻ പോവവാ ഒത്തിരി കാല പണ്ട് മുതലേ ഉള്ള അമ്പലം ആ ഇത്തിരി വർഷ കൊണ്ടുള്ള അമ്പല അപ്പൾ പുതുക്കി പണിയാൻ പോകും
ആഹ ഇതെവിടെയാ അടുത്ത തന്നെയാണ്
ആഹ കൊറച്ച അടുത്ത് തന്നെ
ഉം ഉം അപ്പൊ അത് തിന്റെ എത്ര ദിവസത്തെയാ ആ ഇങ്ങനെ ഈ
അത് അത് സ ഇല്ലല്ല ഇന്ന് ഊണായിട്ട് എല്ലാർക്കും ഊണ് കൊടുക്കുന്നട്ടാ പിന്നെ അമ്മ രണ്ടമ്മമാര് ഉള്ളത് ഭദ്രയും ദുർഗയും അവരെ മാറ്റുന്നു
ഓ ഓ ആഹോ എന്താ നോക്കിച്ചിട്ടാണോ അത്
ആഹ എല്ലാം ആമ്പ എല്ലാം നോക്കി നോതാ നോക്കിയപ്പോ അമ്പലം പണിയണം അത് ക്കെ നോക്കിയതാ ഉ
ആഹ ഉ ഉ ഉം
ട്ടിലാ ആരൊക്കെയുണ്ട്
ഇവിടെ എന്റെ അച്ഛനുണ്ട് അമ്മ ഞാൻ എന്റെ വീട്ടിലാണ് താമസിക്കുന്നേ പിന്നെ ആ ബ്രദറുണ്ട് അവനാണെങ്കിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെ
കല്യാണം കഴിഞ്ഞല്ലല്ലേ
അല്ല അല്ല എ എൻന്റെല ഇതാണ് അപ്പോൊ ആള് ആഴ്ച ആ മാസ ക്കെയാ വീട്ടിൽ വരുന്നത് പിന്നെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട് ആ കുഞ്ഞുണ്ട്
ആ ആ പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ
ഞാനാണോ ഇല്ല ഇല്ല ഞാൻ വീട്ടിൽ തന്നെയാ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്ക ആ ഇപ്പൊ ഒന്നും പഠിക്ക അതെ തീരെപ്പൊടിയാ പാലൂടിയാ പാലുകടിയാ പാലൂടിയ ഉള്ള കുട്ടിയാ ആ അപ്പൊ പിന്നെ ആ ഉടനെ ന്നും നോക്കുന്നില്ല ഇങ്ങനെ ഇരിക്യാ ഉ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മോൻ മോൻ ആഹ
എന്ത് വർക്ക് ചെയ്തൊണ്ടിരന്ന്
ഞാൻ കമ്പ്യൂട്ടർ ടീച്ചിങ് ആയിാണ് ഞാൻ പഠിച്ചതെ അപ്പൊ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായി പഡിചെട്ത് ന്നേ അവിടെ കൊർച് നാൾ വർക്ക്‌ ന്നുണ്ടായിരുന്നു പിന്നെ പ്രഗ്നന്റ് ആയി ആ ഡെലിവറി ഒക്കെ ആയപ്പോഴത്തേക്ക് അങ് നിർത്തി
ആഹ അതങ്ങനെയാണല്ലോ നമുക്ക് കുഞ്ഞുങ്ങളായി കഴ ഇപ്പ വലിയ പാടാ പിന്നെ അതിലോട്ട്
ഉ പിന്നെ അ വിടെയോ
ഇവിടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കൊണ്ടിരുന്നയായിരുന്നു കല്യാണത്തിന് മുന്നേ
ആഹഹ
ടെക്നോ ബാഗിൽില് പിന്നെല്യാണം കഴിഞ്ഞപ്പോ പിന്നെ വീട്ടില്ല
ആണല്ലേ ആ പിന്നെ കുട്ടികളായിക്കഴിഞ്ഞാലും നോക്കാൻ ആളുണ്ടെങ്കില് പ്രശ്ന ഇല്ല എന്നാലും നമുക്ക് ടെൻഷൻ അല്ലേ അല്ലേ ഏൽപ്പിച്ചിട്ട് പോയാലും ആ് നമുക്ക് തിരിച്ച വരുന്നവരു ടെൻഷന എന്തായി എന്തായി കുട്ടികളല്ലേ അടങ്ങിയിരിക്കില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർ
ഇതും രണ്ടു പേരും വലിയ വ
വ്യത്യാസമല്ല ആ പ്രായ വ്യത്യാസം ഉ ആ അത് ശരിയാ അപ്പൊ രണ്ടാമത്തതും ആ ആ വേണംന്ന് നോക്കിട്ട് തന്നെ ആയതാണോ അതോ
അല്ലല്ല ര രണ്ടാമത്തെ നാലു മാസം ആയപ്പോഴാണ് ആയി സംഭവം അറിയുന്നന്ന് സംഭവം ഞാനിത് കൊ നിരോധ ത്തിനുള്ള ഇതിട്ടിരുന്നെതായായിരുന്നു ആ പക്ഷെ ആഹ ഉണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആായിട്ട്ല്ലായിരുന്നു തോന്നി നമ്മളീ ആ നമ്മളീ മാസം തോറ ചെക്ക് ചെയ്യാൻ പോണായിരുന്നല്ലോ
അങ്ങനെ പോകത്തില്ലായിരുന്നോ
പോകാൻ പറ്റിട്ടില്ലായിരുന്നു പോകാൻ പറ്റാന്ന് കരണ സാഹചര്യങ്ങളൾ കൊണ്ടാണ് കാരണം വീട്ടിൽ നത്തൂനാണെങ്കിൽ പ്രസവിച്ചു കിക്കുന്ന ടൈമും പിന്നെ നാത്തിന്റെ വീട് മണി അതുപോലെ പരവാസോടി അതിന് പുറകിലായി പോയി. അന്ന് ഓണം കൂടാ എല്ലാം കൊണ്ടും നമ്മൾ ആ ഒരു അവിടെ ആയിരുന്നു അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല
ആഹഹ
ഇതെല്ലാം കഴിഞ്ഞു ഓണം ആ സമയായപ്പം ഓണം കഴിഞ്ഞ് കഴിഞ്ഞ് സംഭവം എന്തോ പീരീഡ്സ് ആവുന്നില്ല പിരീഡ്സ് അവതായപ്പോ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് നാലുമാസം ആയന്ന് പറയുന്നു കുട്ടി ആ
അപ്പൊ എന്തെങ്കിലും അങ്ങനെ ക്ഷീണം ഒന്നും ഇല്ലായിരുന്നോ
ഇല്ലല്ല ക്ഷീണം അങ്ങനൊന്നും ഇല്ല കാരണം നമ്മൾ അതിന്റെ പുറായിരുന്നു ഇവരുടെ പെ വസ്തുലിയും അതിന്റെ പുറയിലായിരുന്നു പക്ഷേ ഈ പര വസ്തുയിലലക്ക്ങ്ങെയ ഉണ്ടല്ലോ നമ്മൾ ഈ മാങ്ങ അച്ചാർ ഇടുല്ലോ എല്ലാരൂടെ മാങ്ങ അത് അത് ഞാൻ കയറി ഇറങ്ങിയും കഴിക്കുയിരുന്നു എന്റെ അമായിമ്മ ചോദിക്കുകയും ചെയ്തായിരുന്നു ഇവിള എന്താ ഇങ്ങനെ പച്ചമാങ്ങ വരത്തിന്നുന്നേ അങ്ങനെ ആ എനിക്കാണെങ്കിൽ സിസേറിയന ആരുന്നു ആദ്യത്തത് അതുകൊണ്ട് മയറുണ്ടായിരുന്നു അപ്പൊ അത് ശ്രദ്ധിച്ചില്ല പക്ഷെ പെരമാസ്തോലിക്ക് വന്നൊരു ജോദി രണ്ടാമത് പ്രഗ്നന്റ് ആണോ ഞാൻ പറഞ്ഞ അല്ല പക്ഷെ രണ്ട മൂന്നു പേരെറെ വയറു ചോദിച്ച അന്നേരം നമ്മള് ചുതാറിട്ടിരിക്കല്ലേ പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഒന്നും തോന്നിയില്ല
അതെയോ ആഹഹ
പിന്നെ വോമിറ്റിംഗ പോലെ ഇടക്ക് വന്നപ്പോ ഉണ്ട് എന്തായാലും ഒന്ന് പോവാന്ന് അങ്ങനെ പോയപ്പോഴാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട സ്കാൻ ചെയ്യാൻ പറ ആദ്യം ടെസ്റ്റ് ചെയ്യല്ലോ അതില് പോസിറ്റീവ് ആണണ്ടപ്പോ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്യ എഴുതി തന്നു അന്നരണ് സ എമർജൻസി ആകന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് കിടക്കല്ലയോ അതോണ്ട് പ്രഗ്നന്റു ആണെന്ന് പറഞ്ഞ അ എന്തെങ്കിലും എന്തോ കോംപ്ലിക്കേഷൻ വരുമന്ന് നോക്കാനട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്തപ്പം കുട്ടിക്കക്ക് കുഴപ്പമൊന്നുമല്ല നല്ല ആക്റ്റീവ ആയിട്ടിരിക്കയ പക്ഷെ നാലു മസായിന്ന് പറഞ്ഞു
ഓ ശെരി അപ്പൊ കോപ്പർട്ടി എപ്പോഴത്തേക്ക് എടുത്തു
ആ ഇത്തെ ആൾക്ക് ഒന്നേക്കൽ വയസ്സാ പാൽ കൊടുത്തോണ്ടിരിക്ക പെട്ടെന്ന് പാൽ കൂടി നിർത്തിയത് അതായിരുന്നു ഏറ്റവും വിഷമമായി പോയി കാരണം ഒന്നേങ്ങാ വയസല്ലേ ആയോളായിരുന്നു
ഇതുപോലെ അവി കോർപ്പത്തി ഇട്ടിട്ടും ഇങ്ങനെ സംഭവിക്കാൻ
പിറ്റലിൽ പോയി ചെയ്യുന്നതാ ഇത് ഗവണ്മെന്റെയാ
ഓ ഓ ആഹ അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെയ്തയല്ല
നഷ്ടപരിഹാരം നമുക്ക് സംസാരിക്കാം പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ലാ കു നമുൊരു കുഞ്ഞിനെ കിട്ടി നമ്മ അയിന്റെ പുറകെ പോണേ വിചാരിച്ച് നിങ്ങള് പോയില്ല നമുക്കത് വിഷയാക്കാവുന്ന കാര്യമാണ് അവര് ആഴ്ച നെയ്സന്മാര് കറക്റ്റ് ആയിട്ടല്ലായിരുന്നു ഇത് ചെയ്തിരുന്നത് സംഭവം ഈ സംഭവം ഇട്ട കഴിഞ്ഞപ്പോ ഒരു മാസം പ അങ്ങടെ എന്താണ് പീരീഡ്സ് ആയത് പക്ഷെ ഇത് ഇട്ട് കഴിമ്പോ നന്നായിട്ട് ബ്ലീഡിങ് പോവുായിരുന്നു
ആണല്ലേ പീരഡ്സ്
പ മാസം തട്ടയപ്പോ പിരീഡ്സ് ആവുന്നില്ല
ഓഹോ
അങ്ങനെ ഇട്ട അധിക നാള് പോണം ആയതു പോലും ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ട് പെട്ടന്ന് തന്നെ അങ്ങ് ആയിപ്പോയി അത് ഇവര് ശ്രദ്ധിക്കഞ്ഞിട്ടാന്തോ പിന്നെ നമ്മളാണെങ്കിൽ ആ ഒരു മാസം ചെക്കപ്പിന് പോയതുമല്ല ഇത് ഇട്ട് കഴി നമ്മള് പോണമല്ലോ ഇപ്പൊ പിന്നെ അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇഞ്ചക്ഷന അല്ലയോ
അത്ട്ടെങ്കിലും എന്തെങ്കിലും ആ സമയത്ത് പ്രോപ്പർ ആയിരിക്കാം പിന്നെ എന്തേലിലും സംഭവിച്ചതായിരിക്കും നമ്മൾ മാസം ചെക്കപ്പിന് പോയരുന്ന അവര് ചെക്ക് ചെയ്യ പറിയാരുന്നായിരിക്കും
അറിയാരുന്ന് ങാ അറിയായിരന്നാ നമ്മളത് ശ്രദ്ധിക്കാ നമ്മള് ശ്രദ്ധിച്ചില്ല നമ്മള ശ്രദ്ധിക്കാനാ ആരും ഇല്ലായിരുന്നു നമ്മളെ ശ്രദ്ധിക്കാനും ആരും ഇല്ലായിരുന്നു അമ്മായിമ്മ മോടെ പൊറകിനായിരുന്നു അവരുടെ വീട് പണി പെര വാസ്തു അയിന്റെ പറേന്ന്
അപ്പം അമ്മയിന്നും വരത്തില്ലായിരുന്നോ?
ആര അമ്മായിമ്മ അമ്മയോ അമ്മ വരുവാരുന്നു അമ്മ അങ്ങനെ വരില്ലായിരുന്നു ജോലിക്ക് പോന്ന ആളാ പക്ഷെ നമ്മളും പല നമ്മുക്ക് നമ്മളിതൊക്കെ ആദ്യമായിട്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നത് വല്യ ഇത് കൊടുത്തില്ലായിരുന്ന് അതിന്
ആഹ് ആഹ് ഓഹ് ഓ ആ സാരല്ല ഇപ്പൊ നിങ്ങൾ
ആ ഇപ്പൊ രണ്ടുപേരും ആയതുകൊണ്ട് അതങ്ങ് നമുക്ക് ആ ഒരു ഇതങ്ങ് ഒഴിവായ ഒതുങ്ങി നിന്ന് പിന്നെ പ്രസവം നിർത്തി നിർത്തുകേയും ചെയ്തു രണ്ടും പെൺകുട്ടികൾ ആയിപ്പോയി സത്യം പറഞ്ഞാ ആദ്യത്തെ പ്രഗ്നന്റില് പ്രഗ്നന്റ് ആയപ്പം ആങ്കൊച്ചാന്ന് പറഞ്ഞിരുന്നയാ അത് പെൺകൊച്ചായി രണ്ടാമത് ഒറപ്പിച്ചതാ ആങ്കൊച്ചാന്ന് പക്ഷെ അതും പെങ്കൊച്ചായി.
പിന്നെ വേണോന്ന് വിചാരിച്ചില്ലേ?
എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചേട്ടനും അമ്മയൊക്കെ പറഞ്ഞു വേണ്ടാ കാരണം രണ്ടും സിസേറിയന് ആയിരുന്നു. അതും അടുപ്പിച്ചില്ല അമുക്ക് റെസ്റ്റ് ഇല്ലായിരുന്നല്ലോ ഈ സിസ്റ്റേറിയൻ എന്ന് പറയുമ്പോ ഇത്ര ടൈം റെ സ്റ്റ് വേണംന്നല്ലേ-?
ഒഹ് ഓ ശരിയാ അതെ അപ്പൊ ഇതിപ്പോ അ ന്ന് സിസറിയയും കഴിഞ്ഞ് പ്രസവം അങ്ങ് നിർത്തിയല്ലേ?
ആഹ് സിസേറിയനന്റെ കൂടെ തന്നെ അവര്- പ്രസവം കൂടെ അങ്ങ് നിർത്തി ആഹ് -
ആഹ് ഹാ കൊഴപ്പയില്ല അമ്മയ്ക്കും മക്കൾക്കും പെമ്മക്കളല്ലേ അപ്പൊ പിന്നെ എല്ലാർക്കും ഒരുമിച്ച്- മിച്ച് പർച്ചേസ് ചെയ്യാം ആൺപിള്ളേർ ആണെങ്കിലാ വലൃ ടെൻഷൻ ഇല്ല- പെൺപിള്ളേരാകുമ്പം എന്തെല്ലാം വാങ്ങിക്കണം-
ആഹ് അത് നമ്മള് ശരിയാ പക്ഷെ നമ്മളുടെ കൂടെ കണ്ടാവ നമുക്ക് ആൺകുട്ടികളാകുമ്പം ടെൻഷൻല്ലേ നമുക്ക്- കൂടുതലും അവര് പൊറത്ത് പോയിട്ട് വരുമ്പം അതും പെൺകുട്ടികളിലും ഒണ്ട്- എന്നാലും നമുക്കേ-
ഉം ഹും ആഹ് ആഹ് ശരിയാ പക്ഷെ ഇപ്പഴ് ഇപ്പോഴ്ത്തെ- ഒരു സാഹചര്യം എന്ന് പറഞ്ഞാ പെൺകുട്ടികളും ആൺകു കുട്ടികൾക്ക് തുല്യന്നാ പറയുന്നത്- ആഹ് ആണ് അപ്പൊ പെൺകുട്ടികളെ അതെ പെൺകുട്ടികളെ വളർത്തുന്നതിനെ ആൺ ആൺകുട്ടിളെ വളത്ത്നേക്കാട്ടി ടെൻഷനാ നമുക്ക് പെൺകുട്ടികള വള മനസ്സിലായോ കാർണം എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ അവര് എവിടെയയാ പോയത് എങ്ങനെയാ പോയിട്ട് വരു
അതുവല്ല നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റ് ത്തില്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാനും ഒക്കെയൊള്ള പിന്നെ അവര് നമ്മുടെ കൂടെ- കാണും-
ആഹ് അതെ അതെ പിന്നെ നമ്മുടെ സാഹചര്യം മനസ്സിലാക്ക് ക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികളുണ്ട് അതാൺകുട്ടി ആണെലും പെൺകുട്ടി -
ആണ് ആണ് പിന്നെ ബാക്കിയെല്ലാം അവരുടെ വളർന്നുവരുന്ന- രീതി പോലിരിക്കും-
ആഹ് അതെ അതെ പിന്നെ അതെ അതെ ശരിയാ അതെ അതെ നമ്മടെ- പേരൻസ് കുട്ടികളോട് പേരൻറ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നേ അത് തന്നെ ആഹ് അത്‌ അതായിരിക്കും തിരിച്ച് അവരിൽ നിന്ന് നമ്മള് പ്രതീക്ഷിക്കണ്ടത് മനസ്സിലായോ ഹും ഹും ഉം ഓ അങ്ങനെയൊക്കെ ഉം പിന്നേപ്പൊ ഉച്ചക്ക് ഇനി അമ്പലത്തിലോട്ട് പോവാല്ലേ
ആഹ് അമ്മ വരും ഞങ്ങടെ അമ്മ വരും അന്നേരം കുട്ടികളെ എല്ലാം കൊണ്ട് വിട്ടു പിന്നെ ഇച്ചിരി ജോലി ഉണ്ട് അതെല്ലാം ഒതുക്കിച്ചാന്ന് വിചാരിച്ചു ഒന്ന് പോകാന്ന് പിന്നെ പോവാൻ പറ്റത്തില്ല എനിക്ക് സ്കൂട്ടി ഉണ്ട് പക്ഷേ പക്ഷെ ഞാൻ ഓടിക്കത്തില്ല കെട്ടോ എന്താറിയോ മൂത്തതിനെ കൊണ്ട് ഒരുവട്ടം ഞാൻ അങ്ങനവാടിന്ന് വിളിച്ചോണ്ട് വന്നപ്പം വീണ് പക്ഷേ എനിക്ക് പരിക്ക് പറ്റിയില്ല കുഞ്ഞിന് പറ്റി അതേ പിന്നെ വണ്ടിയെടുക്കത്തില്ല പേടിയാ
ആണോ അഹാ
കുഞ്ഞുങ്ങളേം കൊണ്ട് പേടിയാ എനിക്ക് പറ്റത്തില്ലത്
ആണല്ലേ ആ ഹാ ആഹ് നമ്മള് പിന്നെ പേടിച്ച് വെച്ച് കഴിഞ്ഞാ പിന്നെ നമ്മള് എടു ക്കത്തേ ഇല്ല ഉം മനസ്സ് മടിച്ചു കഴിഞ്ഞാ ഉം
ചേട്ടന് ഇവിടെ വഴക്കാ എ കൊ എടുത്ത് ആ കൊടുത്ത് കാശ് മേടിക്കുവന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും പിന്നെ ചേട്ടൻ എടയ്ക്ക് എടുത്തോണ്ട് പോകും പിന്നെ ആങ്ങളെ ഉണ്ട് ആങ്ങളെടുത്തോണ്ട് പോകും
ഓഹ് ഓഹ് ഹം ഹം
ഉം പിന്നെ എനിക്കൊരു അനിയത്തിം കൂടെ ഉണ്ട് അനിയത്തി ഇനി എ അതിനകത്ത് പഠിക്കണംന്ന് പറഞ്ഞിരി യ്യേ ഉള്ളിക്കാരി ആൾക്ക് വണ്ടി വണ്ടി ഓടിച്ച് പഠിച്ചിട്ടില്ല പക്ഷേ സൈക്കിളൊക്കെ നന്നായിട്ട് ഓടിക്കാറിയാം നീളൊക്കെ ഉണ്ട് അവരൊക്കെങ്ങ് ഓടിച്ചോളൂം അവരൊക്കെ ഇപ്പളത്തെ ന്യൂ ജനറേഷൻ പുള്ളേരല്ലേ വല്ല്യ പ്രാ പ പത്തിരുപത് വയ്സ്
ഓ ഓ ആ അതേയ് ഇപ്പഴത്തെ പിള്ളേർ പെൺ പിള്ളേര് ബാ ബുള്ളറ്റ്
ഹും ആഹ് അവരൊക്കെപറയുമ്പോ നമ്മടെ കൂടെ പേടിച്ച് ച്ച് നിക്കത്തില്ല അവരൊക്കെ അങ്ങ് ധൈര്യത്തോട് കൂടി എന്റെ അനിയത്ത് എന്ന് പറയുമ്പോ ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ആക്റ്റീവായിട്ടുള്ള ആളാ പേടിച്ചു മാറിനിക്കുന്ന ആളല്ലേ
ആ ഞാനും ആ ഒരു അതായത് ഞാൻ എട്ടാം ക്ലാസ് ചെറുപ്പം മുതലേ വണ്ടി ഓടിക്കുന്ന ആളാണ് ലൈസൻസിന് മുമ്പ് തൊട്ടേ ഞാൻ വണ്ടി ഓടി പക്ഷെ ഞാൻ ലൈസൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു തവണ പോയി വീണത് ആ സമയത്ത് എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു വണ്ടി എടുക്കാനായിട്ട് ഞാൻ എടുക്കാനായിട്ട് ഞാൻ എടുക്ക ല്ലായിരുന്ന് പിന്നെ നമ്മുടെ മനസ്സിനങ്ങ് ടെൻഷനായി അന്ന് എന്ത് പറ്റിയത് കാരണം പെട്ടെന്ന് നമ്മള് പോയി വീഴുന്നതൊക്കെ എങ്ങും ഇടി ഇടിച്ച് വീണതൊന്നുമല്ല കണ്ട്രോള് പോയിട്ടൊന്ന് വീണു പോയി അപ്പൊ അതുകൊണ്ട് നമക്ക് ടെൻഷനായി ഇനി എന്താകും എന്താകും പിന്നെയും നമ്മള് എന്തായാലും നമ്മുടെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ആ ആണുങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എവിടെങ്കിലും പോണെങ്കിൽ ഒരു വണ്ടി ഓടി ക്കണമല്ലോ അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ ഞാൻ വി വിചാരിച്ച് എടുക്കാ കണ്ടിട്ട് പിന്നെ അങ്ങനെ ഓടിക്കാൻ തുടങ്ങി പിന്നെ കണ്ടിന്യൂസ് ഓടിക്കുവായിരുന്നു പിന്നെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയതിന് ശേഷം നിർത്തിവെച്ചു അവനായി കഴിഞ്ഞി ട്ട് ഒരു അവൻ അവന് ഒരു ആറു മാസം ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ വീണ്ടും ഓടി ഓടിക്കാൻ തുടങ്ങി പക്ഷെ കുഞ്ഞിനെ കൊണ്ട് ഇതുവരെ പോയിട്ടൊന്നുമില്ലാട്ടോ